കേൾക്കാവോ?
ആഹ് കേൾക്കാം കേക്കാം
കേക്കാം മ് ആഹ് ഇയാക് മു ഡി ഉണ്ടോ
ആഹ് കൊറച്ചുണ്ട് ഉം
എന്റെ മുടിയാണ് ആകെങ് കോഴിയു ആണേ
ആണോ കാ എന്താന്ന കേക്ന്നെ
ഞാൻ അങ്ങനെയല്ല പാറച്ചൂട്ടിന് തേക്കും പി ന്നെ ആഹ്
ചൂടാന്നൊക്കെ പറയുന്നേക്കം മുടി പൊട്ടന്ന് കൊഴിയ്യും മൊത്തം കെമ്മിക്കലേല്ലേ
എനിക്കിങ്ങനെ കൊഴിഞ്ഞപ്പോ ഞാൻ വെല്യ മൈന്റ് കൊടുത്തില്ല പിന്നെ എനിക്ക് ക്ക് ഭയങ്കരായിട്ട് ഈ ഫ്രണ്ട് ഭാഗം നമ്മുടെ ഈ വരയത്തില്ലല്ലേ മുടി അവിടെ നല്ലായിട്ട് മുടി തെളി ഏ ഇപ്പ വീട്ടി കഴിഞ്ഞദിവസം ചെന്നപ്പഴൊക്കെ വഴക്ക് ക്ക് പറഞ്ഞു.
അപ്പൊ വീട്ടില് എണ്ണ കാച്ചിക്കൂടേ ഇത്തിരി എണ്ണ ആക്കുന്ന ആയിരിക്കും നല്ലത്
ആ കാച്ചിയ എണ്ണ അത് തേച്ച് തൊടങ്ങിയ ഇല്ലേ എനി നിർത്താൻ പറ്റത്തില്ല ഞാൻ നേരത്തെ അത് തേച്ചാണെ അത് ഇങ്ങനെ നമ്മള് തേ എടയ്ക്കൊന്നും എനിക്ക് നിർത്താൻ പറ്റിത്തി പിന്നെ തലവേദനയൊക്കെ എടുക്കും അത് തേക്കാതിരുന്ന
ആ സ്ഥിരം തേക്കണ്ടവൻ ഒന്നരാടം തേച്ച് കുളിച്ചാതിയല്ലൊ കാച്ചിയ എണ്ണയാ ഒന്നുകൂടെ നല്ലത് അല്ലെങ്കി പിന്നെ വ ഡോക്ടർനെ
ഞാനേ നമ്മടെ ആ ആയിർ ദാ ആശുപത്രി പോയിട്ട് ഞാൻ ഡോക്ടറെ കണ്ടിത് കാണിച്ചതാ അ അപ്പ എന്നോട് കൊറെ ടെസ്റ്റ്യ്യ്ന്നു മറ്റേ തൈറോയിഡോ അങ്ങനത്തെ വല്ലോം ഒണ്ടോന്നൊക്കെ നോക്കാൻ ടെസ്റ്റ്
ആ മുടി തയ്റോഡുള്ളോർക്ക് മുടി കൊഴിച്ചിൽ വരും
വരും ആഹ് അവര് പിന്നെ അവിടെ നിന്ന് ചെമ്പരത്യാദിന്ന് പറഞ്ഞിട്ടുള്ളൊരു എണ്ണ തന്ന്
ആ ആ ഞാനത് തേക്ക്ന്നുണ്ട് ആയുർവേദത്തിന്ന് മേടിക്കുന്ന എണ്ണയാണ് ഞാൻ തേ ക്ക്ന്നത്
അത് നമ്മക്ക് അങ്ങനെ ചെന്നാ കിട്ടോ
ആഹ് ഇ ഇവിടെ ഞങ്ങക്ക് ഇവിടെ ഒരു ആയുർവേദം ഉണ്ട്, അവിടെ ഫ്രീയാണ്, അപ്പൊ അവിടെ പോയി അരിഷ്ടം ആഹ് ചൊമേടെ പൊടി തലേ തേക്കുന്നെ ഡോക്ടറിനെ കണ്ട് പറഞ്ഞ് എഴുതിപ്പിച്ച് കഴിക്കും.
ആ ഏ എനി ക്കി അവ്ട്ന്ന് ഇതിന്റെ കൂ ഒരു അരിഷ്ടം തന്ന് രാവിലെ എന്തോ നാല് സ്പൂണോ രണ്ട് സ്പൂണോ അങ്ങനെ എന്തോ കഴിക്കാൻ ഞാനാണെ തൊന്നും കഴിക്കാറില്ല ഒന്നാമത്തെ കാര്യം ചെയ്ത് തൊടങ്ങി കഴിഞ്ഞ കൊറച്ച് കഴിയുമ്പോ നിന്ന് പോകുന്നേ
അതെ അതെ എനിക്ക് വണ്ണ ഇല്ലാ അമ് അവിടുന്ന് ഡോക്ടറ് പറഞ്ഞ് ഒരു ലേഹ്യം എഴുതി തരട്ടേന്നും പറഞ്ഞ് അങ്ങനെ ലേഹ്യം എഴുതിത്തന്ന് എല്ലാം വേടിച്ചോണ്ട് ഇവിടെ വെക്കും പക്ഷെ കഴിക്കാൻ അങ്ങോട്ട് തോന്നാറില്ല പിന്നെ ചെലതൊക്കെ പ്പാണ് പിന്നെ ഇപ്പ ഈ വട്ടം പോയപ്പോ ഒരു നെയ് തന്ന് അത് നഷ്വാ നല്ല മധുരവാ അത് കഴിക്കാറുണ്ട്
തനിക്ക് വണ്ണം വെക്കാനോ ഇവിടെ ഞങ്ങളൊക്കെ വണ്ണം കൊ യ്ക്കാനോക്കുവാ
ആ എനിക്ക് വണ് ഞാനിപ്പം എന്ത് കഴിച്ചാലും വണ്ണം വെക്കത്തില്ല ഞാ ഫുഡ് കഴിക്കും നല്ലോലെ
ആ അത് നല്ലല്ലേ നമുക്ക് എന്തുവപ്പ കഴിക്കാല ഞങ്ങക്കൊക്കെ ഒരു ഓവറായിട്ട് കഴിച്ച പെട്ടെന്ന് വണ്ണം വെക്കും മുഖത്തൊക്കെ അങ്ങ് വെല്ലാതെ വണ്ണംവെക്കും
ആ എനിക്കിപ്പ ലേഹ്യോ
ഒട്ടും വണ്ണയില്ലെന്നല്ല മീഡിയം ആം ആ ഭയങ്കര ഓവറുവല്ല എന്നാ നല്ല ഷേ അങ്ങനത്തെ ഒരു ഇതാണെ അത് ഞാനും പുള്ളിയും കൂടെ നടന്നു പോയാ ഞങ്ങള് രണ്ടും അമ്മേം മകനുവാന്ന് പറയുന്ന എനിക്ക് വണ്ണമുണ്ട് പക്ഷെ എനിക്ക് പക്ഷെ ഓവർ വണ്ണല്ല പക്ഷെ ഈ
കഴിഞ്ഞ വന്ന ആണല്ലേ
കല്യാണം കഴിഞ്ഞു ത്പ്രസവം കഴിഞ്ഞ് വണ്ണം വച്ച പ്രസവം കഴിഞ്ഞെ ഞാനെ അത് പ്രശ്നാ അത് എന്റെ ഭർത്താവ് തന്നെ കാരണാണെ എനിക്ക് കല്യാണം ക പ്രസവം കഴിഞ്ഞ് നമ്മളീ പ്രസവ രക്ഷയൊക്കെ ചെയ്യത്തില്ലേ ആ സമയത്ത് ഞാനങ്ങ് വല്ലാതെ ഷീ ച്ച് പോയി കുഞ്ഞിന്റെ നൂലു---കെട്ട് സമയത്തക്കെ. അപ്പം ആ സാരിയക്കടുത്തിട്ട് അങ് വല്ലാതെ ക്ഷീണിച്ചിട്ട് എന്റെ അമ്മയോട് പറഞ്ഞ് എന്റെ ഭർത്താവ് പറഞ്ഞ് അവക്ക് വണ്ണം കൊറയുന്ന ഒന്നും കൊടുക്കരുത് വണ്ണം വ ക്കുന്ന മരുന്ന് അത് ഞാൻ അറിഞ്ഞില്ല പറഞ്ഞത് അമ്മ അത് നെ അവിടെ പോയി കഷായം മേടിച്ച് വണ്ണം വെക്കുന്ന മരുന്ന് തന്ന്. അത് കഴിച്ചപ്പോ തൊട്ട് എനിക്ക് നല്ല വണ്ണാ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി പിന്നെ
ആ ജിമ്മില് വല്ലോം പോകനാഗ്രഹം
ഓ എങ്ങനെ പോകുന്ന ഈ കൊച്ചിനെയ കൊണ്ട് ഇതിനെ രാവിലെ ഒന്ന് പറഞ്ഞു വിട്ട കഴിഞ്ഞാ ഞാൻ വീ ട്ടി വരുന്നതിന് മുന്നേ അംഗനവാടി ലാ അവള് പോണത് വീട്ടി വരുന്നതിന് മുന്നേ ടീച്ചറ് വിളിക്കും നല്ല ബഹളമാണ് കുറച്ച് കഴിയുമ്പോ ഇങ്ങ വരണമന്ന് പറഞ്ഞു
ആഹ ഹ അംഗനവാടി അടുത്താണോ അതോ
ആഹ് ഇവിടന്ന് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട പോകും ആ അ
വണ്ടിയൊക്കെ ഓട്ടിക്കുവോ
അരിഞാനോ ആ ഞാൻ സ്കൂട്ടി ഓടിക്കും പക്ഷെ ഇപ്പൊ നിലവിൽ സ്കൂട്ടി ഓടിക്കാറില്ല കാരണം ഉം ഇപ്പ എങ്ങും പോക കുഞ്ഞായി കഴിഞ്ഞിട്ട് അങ്ങനെയ എങ്ങും പോകുന്നില്ലേ ആ വീട്ടിലൊക്കെ പോവുക അല്ലെങ്കി അവളെ കൊണ്ട് ആശുത്രി പോവാ വല്ലടും കോട്ടയത്തൊക്കെ പോക അങ്ങനെ എല്ലാ ഒരു സ്ഥലങ്ങളിലൊക്കെ പോക അങ്ങനെയ ഉള്ളു
ആ ആ കൊറെ നാളായ ലൈസൻസ് എടുത്തിട്ട്
ലൈസൻസ് ഒക്കെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെങ്ങാണ്ട് എടുത്ത
ആ സമയത്ത് എടുത്തേക്കണല്ലേ ഇപ്പൊ ഭയങ്കര ടഫ് ആണെന്നൊക്കെ പറയുന്നു
എന്തായിരുന്ന്
ഇപ്പൊ ഭയങ്കര ടഫ് ആണെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ കൊസ്റ്റിനൊക്കെ
ആഹ് കൊസ്റ്റിനൊക്കെ അന്നൊക്കെന്ന് പറഞ്ഞാ നമ്മുക്ക് എന്തൊക്കെ കൊസ്റ്റൻ ചോദിക്കുന്ന് നമുക്ക് തന്നെ അറിയാം
പറഞ്ഞു തരൂ അവരില്ലേ എല്ലാ
അല്ല എൻ്റെ അനിയൻ എന്നെ പഠിപ്പിച്ച ന്റെ അനിയൻ ആണേ അവൻ തന്നെ അവൻ പറഞ്ഞതൊക്കെ തന്നെ എന്നോട് ചോദി ച്ചത് അവൻ എന്നോട് ഇതൊക്കെ ചോദിക്ക അതൊക്കെ ചോദിക്ക അതൊക്കെ തന്നെ ചോദിച്ചത് എനിക്ക് വലിയ പാടില്ല പെട്ടന്ന് ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഭയങ്കര പാടാ നമുക്ക് ഒരു ലൈസൻസ് കിട്ടാനൊഗിൽ
ആണ് ഭയങ്കര പാടാന്ന് പറയന്ന് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ഓട്ടിക്കാൻ അറിയാം ആ റയും സൈക്കളിലനിപ്പ എല്ലായിടത്തും പോകുന്നത് തന്നെ
ആഹ്
ഇവിടെ അടുത്തൊക്കെ ആണെങ്കി സൈക്കിൾ പോവും അതെ അതെ പഠിക്കുവാ ഡിഗ്രി കഴിഞ്ഞ്
ആഹ് ആഹ് ആ ഉമ്മിന്റപറഞ്ഞായിരുന്നല്ലോ ഉം ഉം ആഹ് സൈക്കിള് ചവിട്ടാന അറിയാം പക്ഷെ സൈ ഇപ്പ ചവിട്ടാറേ ഇല്ല ഇതെല്ലാം മറന്നു പോയിന്നെ മറന്നുന്നല്ല ഇപ്പം അമ്മ ഈടെ പറയുന്ന കേട്ട അമ്മ ഒരു വണ്ടി എടുത്തിട്ട് അമ്മയ്ക്ക് അമ്മേനെ ഇന്ന് രാവിലെ ആരരെ ആവുമ്പോ കൊണ്ടുപോയിട്ട് അമ്മേനെ വൈകട്ട് കൊണ്ടുവരാവോ എന്ന് ചോയ്ച്ച് ഞാൻ പറഞ്ഞു എനിക്ക് എന്നോണ്ട് കുഴപ്പമില്ല കൊണ്ടുവരാൻ പക്ഷെ എന്റെ കൈ തെളിയണം എന്റെ ഞാൻ മറന്നുപോയി അതിന്ന് ഒന്ന് കൈ കിട്ടി ഒന്ന് ഓടി ചേലെക്ക്യുള്‌ള അറിയും ത്തുള്‌ള
സായിക്കോ സാ നൊക്കെണ്ട് പറി പഠിക്കാന്നും സിമ്പിളാണ്ന്ന് പറഞ്ഞു ആര്
ആഹ് അതെ അതെ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഫോർ വീലർ അറിയില്ല
ഉം
എനിക്ക് എനിക്കത് പഠിക്കാൻ വേണ്ട ഹ് ഹ് വീറ്റ് ട്ടിലില്ല്യ എന്റെ വീട്ടിലുണ്ട്ണ്ട ഇവിടെ ഇല്ല ഇവിടെ ഫുൾ ഓട്ടോയ ഇവരെല്ലാം ഓട്ടോ അതായത് അത് അച്ഛനും എന്റെ ഹസ്ബൻറിന് രണ്ട് വർഷോപ്പുണ്ട് അച്ഛനും ഒരു വർഷോപ്പുണ്ട് ഇവരെല്ലാം ട്രോൾ ഡീസൽ അങ്ങനെ മെക്കാനിക്ക് അപ്പം ഹ്ആ ഇവിടുത്തെ പ്പായ്ക്ക് ഒരു വണ്ടിയൊണ്ട് എന്റെ ഭർത്താവിന് രണ്ട് ഓട്ടോ ഉണ്ട് അങ്ങനെ ഓട്ടോകാരാ ഇവര് ഫുള്ളള് ഇവർക്ക് കാറെടുക്കുന്നത് ഇവരെ ഇവരെ സംബന്ധിച്ച് അത് അവിടെ കെടക്കും ഉപയോഗിക്കത്തില്ല ആ പിന്നെ എവിടേലും ഒക്കെ നമ്മളിപ്പൊ ഒരു കല്യാണത്തിന് പോയാലോ അല്ലെ ങ്കി കല്യാണത്തിന് പോയാൽ ഇവരെ രണ്ടിനേം കിട്ടത്തില്ല ഞാനും അമ്മേ കാണ ഇവരെങ്ങും ഇവർക്കെല്ലാം ഞായറാഴ്ച ഇപ്പടും ഇവിടെ ഇല്ല രണ്ടുപേരും ഇവിടെ ഇല്ല
പ്പത്തിന് വയക്കാരുന്നു
ആ വണ്ടി ശരിയാക്കാനൊക്കെ പെട്ടെന്ന് വല്ലോം സ കൂളോട്ടക്കാരൊക്കെ വിളിച്ചാലേ അയിന്റെയൊക്കെ പുറവേ അങ്ങ് ഞങ്ങള് പോലും അങ്ങനെ കാണാറില്ല വൈകിട്ട് വരുമ്പം ണും രാവിലെ
ആ രാത്രി നേരത്തെ വരുവോ
രാത്രി താമസ്സം ആ താമ വരുന്നേ കൂടുതലും ആ കൂടെ നി മിക്ക ദിവസോം പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെയാണ് പുളിക്കാരൻ വന്ന് കിടക്കുന്നെ
ആ രാവിലെ അപ്പൊ എത്ര മണിക്ക് പോവും
രാവിലേ ഒരു ഒമ്പൊതൊമ്പതര പത്ത്
ആ
ആ വർഷോപ്പ് ചെയ്യാൻ ആളൊണ്ട് ഒരാളെ നിപ്പൊണ്ടെ അവടെ അപ്പ അവര് തൊറന്നോളും നമ്മള് പുറവെ ചെന്നാ മതി എന്നാലും ശ്രദ്ധിക്കണോല്ലോന്ന് ഓർത്തിട്ട് ഓടും പുള്ളി
ആ കൊറച്ച് പോണോ വർഷോപ്പ് അവിടന്ന്
എന്താരുന്നു
കൊറച്ച് പോണോ വീട്ടിന്ന് വർഷ
ക്യൂ വേണ്ട അല്ല ഒരു പത്ത് പതിനഞ്ച് മിൻ്റേഉള്ളൂ വണ്ടിയെ പോന്ന ബസ്സിലൊക്കെ ആണെങ്കിൽ അരമണിക്കൂറ് വേണം
ഉന്തോ ഉം
ഞാനിപ്പ ഇനി എന്റെ വീലോട്ടൊന്ന് പോണം എന്റെ അനിയന്റെ കല്യാണക്കെ വരുവാണേ അപ്പൊ അതില് സ്നേഹി ച് കെട്ടുന്ന
ആഹ് ലവ് മേരേജ് ആല്ലേ
പക്ഷേ ഉള്ളൂ പക്ഷെ ഞങ്ങൾക്ക് പോയി ഞങ്ങള് പെണ്ണിനെ കണ്ടില്ല ഫോൺ വഴി കാണുന്ന മാത്രമേ ഉള്ളു ആ അപ്പം വീട്ടിലൊക്കെ പറഞ്ഞ അവൻ പോയിവ ഇല്ലില്ല ഇല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല ഞങ്ങളടെ ഇതിലുള്ളവരല്ലേ അപ്പൊ അവര് സ്നേഹിച്ചു കെട്ടുന്നോണ്ടേ അപ്പം ആഹ് ഞങ്ങക്കത് പ്രശ്ന അല്ല ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി ഇപ്പോഴത്തെ കാലത്ത് ആ അത്ക്കെ ആ കിട്ടാൻ പാട ഇവിടെ ശരിക്കും പാടാ ഇവിടെ എന്ത് പാന്നറിയോ പെണ്ണ് കിട്ട സാധിക്കുന്നു ആ അതുകൊണ്ട് ഞങ്ങളെല്ലാരുടെ പോയി പെണ്ണിനെ ഒന്ന് കാണണം അച്ഛനും അമ്മയും ഞങ്ങള് പെങ്ങന്മാര് രണ്ടു പേരും ഒക്കെ ആഹ് അതിനിനി വീട് വരെ പോകണം അതിനായിട്ട് ഇനി അതിന് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വേണം
ഉം കല്യാണം അടുത്ത വർഷേ ഉള്ളോ
കല്യാണം അടുത്ത വർഷം അടുത്ത ഓണത്തിനെ കാണത്തുള്ളൂ ഈ ഇപ്പൊ ഈ ഓണംമല്ല വരുന്നല്ലേ ഉള്ളൂ ആ അടുത്ത ഓണത്തിന് ഉള്ളു അപ്പളേക്ക് ഞങ്ങക്ക് അമ്മയ്ക്കും ഞങ്ങളെ കെട്ടിച്ചതിന്റെഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ ബാധ്യതകളൊക്കെ ഉണ്ട്
ആ ആ അതെ
സ്നേഹിച്ചു കെട്ടുന്നതുകൊണ്ട് തന്നെ അങ്ങന സ്ത്രീധനോ അങ്ങനോ അങ്ങനെ ഒന്നും മേടിക്കുന്നു മില്ല ചോദിക്കുന്നുമില്ല അവര് തരുന്നുല്ല തോന്നുന്നു ആ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങള് ഇപ്പ അതിന്റെയൊക്കെ ഒന്ന് തീർത്തിട്ടേ ആ അവർ ഇപ്പോ അതല്ലേ നല്ലത് അതാവുമ്പോ അവർ പ്രത്യേകിച്ച് ഒരു ടെൻഷൻ വേണ്ട അവർക്ക് അവരുടെ ആ ജീവിക്കാലോ ഉം അപ്പോ അത്കൊണ്ട് വീട് വരെ വൈകിന്നേരം ഒന്ന് പോണം
ആഹ് ആഹ് ആഹ് അപ്പ വൈകുന്നേരം അതാ പരിപാടില്ലേ
ആ അതെ അതെ അതെ അമ്മോകേന്തിയെ
അമ്മൊക്കെ ഇവിടൊണ്ട് എല്ലാരും കെടക്കുവ
മഴയൊക്കെ ആയൊണ്ട് ഒറക്കം മൂടായിരിക്കും
അതെ അ മഴയാവുമ്പോ ഒറ നല്ല രസല്ലേ
അതെ എനിക്ക് ഇതൊന്ന് തീർത്തിട്ടൊന്നു കെടന്ന് ഉറങ്ങണന്നുണ്ടെ നമുക്കിതിങ്ങനെ ഇരുന്നിട്ടൊരു സമാധാനല്ല്യ അതെ നമ്മുടെ ടൈം സമയായിട്ടുണ്ട് ഓക്കെ